അ എടി എന്താ എന്താ എന്ന ഒന്ന് സൈനുദ്ദീൻ കാക്ക വിളിച്ചിരനോ? നനക്ക്.
ആ ഇച് സൈനുദ്ദീൻ കാക്ക വിളിചിനടി എന്താ കുട്ടി ൻറ്റെ ക വ്യാഴാഴ്ച വ്യാഴാഴ്ച കു
പച്ചലക്ക അ് അറിവ് ഒന്നും ഉണ്ടാക്കണല്ലേ ആ ഒെണ്ടാവില്ല അനെ അതൊെച്ചട്ട വൻ പറഞ്ഞ പരിപടിക്ക് ഉ ഉ ഇന്ന് രണ്ട രട് വടം വിളിചിന് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിനിലടോ അയാൾ പിന്നെ കുട്ടിനെ കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. അ പനി ഉണ്ടായിനു എന്നാലും ഒന്ന് കൊറവണ്ട്ട്ടോ അപ്പൊ എന്നാലും ഒന്ന് കാണ ടുത്തു ഒളാം ആ മത്തിനെയ കൊണ്ട്
ആഹ ആഹ ആഹ പനി ഉണ്ട്ത്ര അയിന്
ഉം ആഹ ഇപ്പൊ കൊറവൊന്നുമല്ല ഇപ്പൊ കൊറവുണ്ട് ഇന്നലൊക്കെ നല്ല പനി ഉണ്ടായിന് ട്ടോ.
ആഹ ആ സേട്ടു സ്കൂൾ പൊയ്ക്കോ.
ഉം കുട്ടി ഇറങ്ങിട്ട് ഇങ്ങനെ കുത്തിടുക്കണല്ലേ? ആഹ ഇപ്പ ഇപ്പ നിജന്ത എന്റെ ഫോണും എററ അടുത്താണ്. ഉ്മാന്റെ ഫോണും എറ റഅടുത്താണ്. ആഹ ഉം മറ്റൊരൊക്കെ വിളിച്ചിനോ?
അ അസി ഉളിച്ചിന് അസി വിളിച്ചപ്പസി പറഞ്ഞു സൈനുദി കാക്ക വിളിച്ചിന്. മോളുവിന്റെ പരിപാടിയാണ്. വരുന്നുണ്ടോ ചോയിചു പ്പോ വരാൻ നോക്കട്ടെന്ന് പറഞ്ഞു അതെ മരിക്കനെ ഇ ഛ്എന്താ ന്നുണ്ടോ
എല്ലാരും എന്നൊക്കെ പറഞ്ഞ് ച്ക്ണ് ആഹ ചോദിച്ചോകോടിം ഒള് പിന്നെ ഓള് വിളിയന്നും വല്ലാതെ കാണലല്ലേ ഓളപ്പോ വിളി സവറിന്റെ ഇനി പഠിച്ചാണോ എന്താ സംഭവംന്നാവോ ഓ ആദ്യം. ഗ്രൂപ്പിലൊക്കെണ്ട യിന് നമ്മള് മാ
അതിനി ഇപ്പ നമ്മള് മാത്രംഞ്ഞത് നഞമ്മക്ക് അറിയുന്നതാണേ എന്നാ ഒക
ആഹ ഇാ അങ്ങണ്ട് മൂന്ന് ആക്ക് ആക്കണ്ടിരും ഗ്രൂപ്പ്.
ല്ല ആഫി പറഞ്ഞീന് ഗ്രൂപ്പ് ഇടാ ഞാൻ മറക്കേ ഗ്രൂപ്പ് ഇടണം. ഇഞ്
ആ ആഹ നമുക്ക് അങ്ങനെ പറയാലോ ഐഫോണൈറ്റ്. സ്റ്റോറജ് ഫുള്ളാകി
സ്റ്റോറേജ് ഫുള്ള ആക്കണന്നന്ന് എത്ര മെസ്സേജ് വന്നിട്ടുണ്ടാവുന്ന് കരുതിട്ട.
ആഹ കൊറെ മെസ്സേജ് ഞാൻ നോക്കുമ്പോ പത്ത് പതിനഞ്ചു മെസ്സേജ്. കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ ചാറ്റ് ചെയ്തില്ലേ അതൊക്കെ അതൊക്കെ കൂട്ടുമ്പോ വേറെ
ആഹ് ഞാനും ഞഞ ഞാനും അസീ എത ഗ്രൂപ്പിൽ ഇല്ലാഞ്ഞിട്ട് ചെയും പേഴ്സണലായിട്ടും ചാറ്റെയ്യും ഉം
ഞാ ഞാ പിന്നെ
പിന്നെന്താ ചോറെന്തടി ഇന്നൊരു നട ത്തിരി കത്തിക്കാ
ആഹാ വാവേ
എന്ത് വാവേന്ന് ഇജ്ജ് നല്ല മുക്ക് മൂട്ടി തിന്നലില്ലേ എടോ വാവേന്ന്
ഉം അപ്പൊജ് അൻ അൻക്കിത് നടാടെ എർക്ക്ണേ
ഏ ഞാപ്പം മൂന്നാല് കോയി തിന്ന്ലെമ്മ മൂന്നണോ നാലണോ തിന്ന് ലെ ഇത് മൂന്നാമത്തെ ചാടൊന്നും മാണ്ട ആട് നോട് ച്ച് വെല്ല്യെ താല്പര്യല്ലാ ഇച്ചാടിന്റെ ചൊയാണ്ട് വന്നാണ്ടല്ലോ
ഏർ ആടിൻ സൂപ്പോ
ആട് സൂപ്പും ആട് ലേഹോന്നും ഇച്ച് മാണ്ടേ ആ ഒന്നും ച്ചാണ്ട പടച്ചോന് ആ എല്ലിനും ഊരക്കും മൂക്കിനൊക്കെ ആരോഗ്യും ആയുസും തന്നാ മതി
ഇൻ ക്കതാ തിലേ ആ ആട് ആ ആട് ലേഹം ആട് സൂപ്പൊന്നും മാണ്ട
ട് ലേഹന്ന ഊരവേദനേ
ആ അതൊക്കെ ണ്ട് ഉം അയ്മ ന്നൊന്നും ആരും കയ്ച്ചില്ലാവൂല ആ പള്ള അപ്പൻക്ക് ആടുലേഹൊന്നും മാണ്ട
ഏത് ലേഹ മാണെന്ന് ജ് വാങ്ങി തരാൻ കര്തീന്യോ
ഏ ഞാൻ കര്തീട്ടൊന്നുല്ല ഉം
എങ്ങനെ അപ്പ ജ് വാങ്ങി തരാനൊന്നും കര്തീട്ടില്ല
ഏ വെർതെ എന്തെങ്കിലൊക്കെ ചോയ്ചെണ്ടേ അങ്ങ് അയിന് വെർതെ പോയ്ച്ചിണെന്ന ഏ വെ ഞാൻ വെട്ചെരാൻ കര്തിട്ടൊന്നുല്ല ഉം ചെർത് സ്കൂക്കോയിക്ക്ണ് വരാനായിക്ക്ണ് പ്പത്രയി സമയം നാലുമണ്യായോ ഉം ആ നാലേ പത്തൊക്കവൊല്ലോ സ്കൂള് വിടാന് വിട്ട പിന്നെ ആ നാലേ പത്തിനാ സ്കൂൾ വിട്ടാ പിന്നെ വൈകൊന്നും ചെയ്യൂല്ല അപ്പത്തിനെത്തും
മണ്ടേക്കാരം മണ്ട്യെ രോ
ഏ അങ്ങനെ മണ്ടൊന്നും ചെയ്യൂല അക്കമ്പോൽ തന്നെ വെരൊള്ളൂ പ്പ യ്ന് പെരുംമയേണ് ഇ നേരത്ത് ഏയ് അഅ് അമ്മര്ത്ത്ക്കെ ആ മുറ്റത്ത് ആ റോഡിന്റപ്പർത്തെക്ക ഏ ഏ ഏ ഒന്നാമത്തെ ഇപ്പൊ നമ്മക്ക് തെരക്കടില്ലാന്നക്കാ
അതേ ആദ്യായിട്ടല്ലേ പോണത് സ്കൂൾക്ക്
ആ ഇങ്ങനെണ് ഓൻ പോയിട്ടെന്നെല്ല
പോയിക്ക്ണ് ഓൻ തന്നെ വരൂല്ലേ റോട്ടിനങ്ങട്ടാ അങ്ങട്ട് നോക്കി നിക്കോ വര്ന്നത് റോഡ് വണ്ട്യള് ണ്ടാവോണ്ടേ
ക്കന്നും ച്വായ് വ്ണ്ടാവൂല്ലേ ഓല് വര്ന്ന നേരത്തൊന്നും ഇച്ചൊയ് വ് ണ്ടാവൂല അപ്പ പിന്നെ അങ്ങനെ ഓനെ ന്നെ ഓൻ ക്കങ്ങൻത്തെ തെരക്കെടൊന്നുല്ല കൊ പ്പൊന്നുല്ല ആദ്യാക്കങ്ങനെ ഇണ്ടായിന്നു ഇമ്മ ഏ എമ്മ എന്നാലും ണ്ടായിന്നു ഇമ്മ ന്നെ കൊണ്ട്രാൻ വെരോ എന്നൊക്കെ കുട്ട്യെളൊക്കെ ഇമ്മാരൊക്കെ പോവുമ്പള് എന്തേലു കെദ്യ ട്ട് ആ കുട്ട്യാളൊക്കെ ഇതാവുമ്പോ ചോയ്ച്ചും
ആ ആ
അപ്പ ങ്ങനെ ണ്ടായിന്നു
ആ ങ്ങട്ട് കൊണ്ട്രാൻ പോക്ക്ണ്ടായി ണോ ജ്
ഞാനോ ഏ ഏ് ഒരട്ടം പോവാൻ മട്യേന്നു അപ്പത്തിന് പിന്നെ സ്ഥിര ഉം ഉ ഞാൻ കൊടക്കൊട്ത്ത് ഇറങ്ങേക്ക മുറ്റത്തത്ത്ക്ക് ഇറങ്ങേക്ക ഓൻ വന്നിട്ട ഞാന ഇടെ ബെല്ലടിച്ചത് കേട്ടേക്കൻ പോയിത് ഉം എന്നിട്ട് മ്മ പൊതച്ചു മൂടി കിടക്ക ഏ ആണ്ടു പോയിണോ എണീട്ടോ, മമ്മിനോടൊന്ന് ഇട്ക്കാൻ പറ
ഉം മമ്മി ഞാൻ എന്താ പൊച്ചന്ന് കരുത്ചന്ന നോക്ക ലോട്ട് എന്താണ് ബാത്റൂമിലെക്ക് മൂത്രേച്ചക്കാ തോന്നുന്നു
എങ്ങനെ
കയുകാൻ പോയിക്ക ആഹ അങ്ങനെ.
മറ്റേ പ്പൊ ഒറങ്ങീക്കണേ ഉ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വിളിച്ചിക്കണത് ഇനി മത്തി ആഹ അപ്പൊ അന്റെ വർത്താനം അറിയട്ടെ ന്ന് കരുതി
ആഹ ആഹ അപ്പൊ എന്തർഥന്ന് അറിയട്ടെ
പിന്നെ ആര് ആരുടൊട വടസുണ്ട്
മ്മന്റത്. മ്മ കുട്ടിനെ കുളിപ്പിച്ച
ഏ അവ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ കരയണ
ഇല്ല ഇപ്പ ഒച്ചൊന്നും ഇ നിർത്തിത്താ നിർത്തടി ഇപ്പ അങ്ങനത്തെ കൂട്ടം ന്നു ഇപ്പ കുഴപ്പൊന്നുല്ല മ്മക്ക് ആ എന്നാല സേജീകക്കെ വന്നിട്ട് പറിയണണ്ട് മോളുവിന്റെ കുട്ടി നല്ലോണം കരയണണ്ട് നിങ്ങളെ കുട്ടി എന്താ കരച്ചത് നിർത്തിയ ചുമ്മാനോട് ആചോദച്ചണേ ഇപ്പൊ ഓള അങ്ങനെ കരച്ചിലൊന്നുല്ല. ഞങ്ങൾ കരിയന്നെയാണ് നല്ല എടങേറുണ്ട് തോന്നുന്നു പാവത്തിന്. ഉം ഇന്നലെ കരയല്ലേ തൊരു മിന്നാനേറ്റ് നേരം വെൽക്കോളം കരി നൽക്കുന്നു അറണി
എന്നന്നത് ആഹ നമുക്ക് പേടിയാണ് ഈ കുട്ടി എന്താണാവം ഇങ്ങനെ കര
എടിയ അങ്ങനെ കരയുന്നത് കുട്ടികളെ രസുഖാത്രടി
ആഹ് അയിന് അയിന് ഇത് അ രൂത വച്ചാ മാറും ആ കരച്ചില്
മൂന്ന് മാസം വരെ ചെറിയ കുട്ടികൾകരയും ഇത്ര അത് അതില് കുട്ടികൾെന്താ എന്തോ ഒരു എസ് വച്ചിട്ട് എന്താ തുടങ്ങണ ഒരു പേരുണ്ട് അസുഖത്തിന് അത് ഒരു വ്യതായ മാതിരി ക പൊട്ടി പൊട്ടി പൊട്ടി കരായാത്ര ചെല കുട്ടികൾ അങ്ങനെ കരയോലോ തേങ്ങിങ്ങാണ്ടും കുട്ടികളോഓരോ അസുഖാത്ര ചെറിയ പ്രായത്തില്ലേ മൂന്ന് മാസം വരെ കുട്ടി അത് മൂന്ന മാസം കഴിഞ്ഞിട്ടില്ല അത് പിന്നെ അസുഖല്ല ആ അത് അത് ഈ അസുഖല്ല അത് വേറെ ഓലക്ക് വല്ല ദാഹ ആഹ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് കരയുന്നത് ആക്കാരം ആ അങ്ങനെ ഞാൻന്നാലും ഇപ്പ ഇൻസ്റ്റഗ്രാമില് ഇങ്ങനെ എല്ലാ റീലും വരുന്നോണ്ടേ
ആ ആ ഇജ്ജ് പിന്നെ അങ്ങനത്തെ ആ ഇജ്ജ് പിന്നെ അങ്ങനത്തെ കാണല്ലോ കുട്ടികൾക്ക് ലോഷന് സോപ്പ് ആതെ ജൻെല്ലച്ചനോട് പറഞ്ഞ നേടി കുട്ടികൾ കരയണത് കുട്ടികൾക്ക് അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിട്ട് കാരം അല്ലെങ്കിൽ എന്താേ വേദ
ആ ച വേദനാള് ആഓസുഖ ചെറത് അസുഖംുണ്ട് ആ അതുപലെഓമ്മ നമ്മൾ ഓലെ ചേർത്ത പിടിച്ചാൻ മാണ്ടീയിട്ടില്ലതൊക്കെയാണ് ചില കുട്ടികളുണ്ടല്ലോ? അപ്പൊ ഇത് കണ്ടിലെ എന്റെ തന്നെയാണ് ലേ എന്റെ മടിൽ ഇരുന്നവൾക്ക് വല്ല തിരക്കോട് ഉണ്ടായിന ആ ആ ങ്ങനെയാ ചെല ചെ നേരത്ത് പക്ഷെ നമ്മക്ക് എന്താന്നറിയോ ഓൾക്ക് പറയാൻ വെക്കാത്തോണ്ട് നമ്മക്ക് അറിയില്ലാന്ന് മാത്രം. ഓൾക്കറിയില്ല എന്താ കര വല്ല വയർവേദന ണ്ട്റങ്ങണ്ട് നമ്മളല്ല് പാൽ പാൽ കായൊക്കെ തിരുകി കൊടു ക അല്ല ഓള് പ്പളും കര്നത് ഫർ ഒ എ
ഇബൾക്ക് അങ്ങനെല്ലയ്നോ മത്തിട്ട്
ഇബൾ ഇബൾക്ക് ഇബൾക്കുംതന്നെ കാർണാല് ഓള് ഞാൻ പാൽക്കായം കൊടു ക്കൽണ്ട് പക്ഷേ ഓൾക്ക് എന്താന്ന് അറിയോ ഓൾക്ക് ഓള് രണ്ടിസം കൂടുമ്പോഴൊക്കെ അപ്പിടണംന്ന്ണ്ടെങ്കില് എന്ത പെരും കരച്ചിലാക്കാരം അപ്പൊ വ വറയത്ത്ന്തേലും ഉണ്ടോന്നാവോ അപ്പി ഇടായിട്ടേ അപ്പൊ അങ്ങനെ മ്മറിം പാൽക്കായം കലക്കി കൊടുക്ക പർന്ട്ട് പൽക അക്ഷെ ആ പാൽക്കായം കൽകി കൊട്ത്തയ്ന നാ അ മുണ്ടൂലടി
അതന്നെ ഇബളും അങ്ങനത്തന്നെന്നു ഇബള് എന്തൂരു കരച്ചി തിരി കര്നീനു രാത്രി നാ പാൽ പെരും ഗർ ച്ചിരി കരയും ന്നിട്ട് ന്ത്യ്യും പൽക്കായം കൽക്കി കൊടുത്ത് അപ്പം പാൽക്കായം കൽ ക്കി കൊൾ കൊൾത്ത് ഒരഞ്ചിൻറ്റ് കഴിഞ്ഞ ഓൾത് കഴിഞ്ഞു. ആ അതൊരു മരുന്നാണ്. ഞാനതി എട്ക്ക് എന്ത് ചെയ്യു റബേ ഈ കുട്ടിക്ക് വല്ല വയർവേദ
ആ ഞമ്മക്കറീലല്ലോ ഓലത് ഓരോ പ്രകൃതിയാണ്. ഗ്യാസിന്റെ ഇഷു ണ്ടെങ്കിൽ ഓൽക്ക് വയറ്റുന്നുട്ച്ചും ഇപ്പബൾക്കും അങ്ങനെ ആയപ്പളാണ് ഇച്ച് മനസ്സിലായത് മൂന്ന് മാസ ഇബൾക്ക് ഇബൾക്ക് ഇങ്ങനെ എട്ക്കും തൽക്കും ഇങ്ങനെ അന്ന് ഞങ്ങള് മഞ്ചരിക്കോയില്ലേ.
അ ആ
പോയ അന്ന് ഓൾക്ക് ഇങ്ങനെ വയറ്റ്ന്ന് ഇങ്ങനെ പോവന്നെ അന്ന് രാവിലെ തുടങ്ങിയ പോക്കണ് ആ അപ്പൊ അ അപ് അപ്പൊ ഡോ ർ പറഞ്ഞു ഗ്യാസിന്റെ പ്രശ്ന ഓൾക്ക് മരുന്ന് തന്ന് രണ്ട്
വിറ്റാമിന്റെ അല്ലേ വിറ്റാമിൻ ഡി ത്രീ ൻ്റെ ആ വിറ്റാമിന്റെ എന്ത് ടെസ്റ്റ് എവിടുന്നാണ് പർനത്. ഓ എന്ത് ഓൾക്ക് കുട്ടിക്ക്?
ഓൾക്ക് വിറ്റാമിൻ്റെ ഡസ്ഥേൻ ഇല്ലല്ലോ?
ഉം അത് പിന്നെ എങ്ങനെ ഒന്നര മില്ലി കൊടുക്കണംന്ന് പർനത്.
അതയിന് ഓള് മു മീ ഓളെ നെറ്റ്യണ്ടോ?
നെറ്റിയോ?
ആ നെറ്റിന്റെ നടു നടുക്കല് ന നല്ല വെള്ള പാണ്ട്ണ്ട് വത്തിക്ക്ണ്ടോ നോ
ഏ ഇബൾക്ക് അതേമാരി വി വിറ്റാ എന്ത് വിറ്റാമിന്റെ ഇതൊക്കെ എഴുതി തന്ന്ക്ക്ണ് ടെസ് റ്റ് എന്നയിക്കോട്ടെട്ടോ ഇപ്പ വിളിക്ക ഉം.